കേൾക്കുന്നില്ലേ. ആഹ് കേൾക്കുന്നുണ്ട്.
എന്തൊക്കെ പരിപാടി. സുഖന്നേ
പിള്ളേർ സ്‌കൂളിന്ന് വന്നു. ചായ പരിപാടി. ഏയോമ്പാണ്. ഇപ്പാക്ക് വേണ്ടി ഉണ്ടാക്കാണ്
മക്കളൊക്കെ പോവാണ്ടാവൂലേ
പിക്കട്ടില്ല
ചായ കുടിച്ചിട്ടല്ലേ പോവുക. പോകുമ്പോ
ആഹ്. കഴിച്ചിട്ട് പോകും ഒരാൾ ഇപ്പോ പോയിട്ടു ഉള്ളു. ആ ഒരാൾ ആറരക്ക് പോകും. അപ്പം ഈത്തപ്പഴം വേറെ എന്തെങ്കിലൊക്കെ ആക്കി കൊടുക്കും ഇവിടെ ഏഴര ആവുമ്പത്തേക്കും പോവും ഇവിടെ ഇപ്പം പോയിട്ടുള്ളൂ ബാക്കി നമക്ക് ചായയും കടിയും ഒമ്പത് മണിയാവും വരാന്. അവിടെ എന്തൊക്കെയാ മഴയൊക്കെ ഉണ്ടോ
ഇപ്പ എങ്ങനെ കാലാവസ്ഥയൊക്കെ മഴയുണ്ടോ.
പിന്നെ ഇന്ന്. മഴ കാണന്നില്ല. ഇന്നലെ നല്ല മഴയായിരുന്നു.
ഇന്നലെ ഇണ്ടായിരുന്നു ഇന്നലെ രാവിലെ നല്ല മഴയായിരുന്നു. ഇവിടോട്ടോ രാത്രി തൊട്ടിട്ടെ. പിന്നെ ഒരു ഉച്ച ആയപ്പോ പിന്നെ അങ്ങനെ ഒരു മഴയൊക്കെ നിന്നു.
രാവിലെ തുടങ്ങി മഴയും ഇടിയും ഒക്കെ ഉണ്ടായി. വയക്കര മിന്നലും ഒക്കെ ഉണ്ടായി. അതാത് പ്രശ്നമായിരുന്നു. വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ. കേൾക്കുന്നില്ല.